എ ആ. കേട്ട് ണ്ട്. ഇന്നെന്താ കൂട്ടാണ്ടാക്കാൻ കിട്ടി.
ഇന്നെന്താ ഇന്ന് പ്രതേകായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന നോമ്പാണല്ലോ. അപ്പം ഇനി വൈകുന്നേരത്തിനല്ലേ. ആ. മ്മാക്ക് നോമ്പില്ല.
ആ. പ്പാക്ക് എന്തേലും ഇണ്ടാക്കണ്ടേ ണ്ടാക്കിയാ.
ആ ഇളളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു.
ഏ അങ്ങനെ പറ്റുണാവുമ്പ കൊഴ്പ്പല്ല. ഉം.
ക്ക പോകുമ്പോൾ ഓൽക്ക് ഇണ്ടാക്കിയതുണ്ട്.
ആഹ് പിന്നെ അങ്ങനെ ഇണ്ട് അമ്മ ഞങ്ങ അങ്ങനെൊക്കെ ഓരോന്നും ഇണ്ടാക്കലാണേ ഇന്ന് പിന്നെ കുട്ടികൾക്കെ ഉണ്ട് എന്നിട്ടത്തെ കൊറച്ച കറിുണ്ട് ചിക്കൻ ത രാത്രിക്കട്ട അപ്പൊ അത് കൊടുത്തയച്ചു
എന്നാല അദ്യ ഇണ്ടാക്കി ചിക്കൻ കറി ഉണ്ട് മീൻ കറിിയ ഒക്കെ ഉണ്ട്ക്ക അപ്പോ പിെ അപ്പ ഞ മതിചാരിച്ചിട്ടുണ്ട്
ആഹ ആഹ അത്തേ കാല മത്തേ സോയാബീന വച്ച കൊടുത്ത് പറണയഴച്ചു
അത്തില്ല ചെറിയ അവനക്ക് ഊർണ്ണങ്ങ വരിച്ചെടുത്തു
ആഏഹ അങ്ങനൊക്കെ അഡ്സ് ചെയ്യലല്ലേ പക്ഷെ ഇന്ന് പിന്നെ രണ്ട കാര്രത്തിന കൂടി ഉ ണ്ടാക്ക ആാണ്ട് പറ്റയി ഈ ചിക്കൻന്നരത്തത്തായത കൊൊണ്ട്ന്നെ പറ്റൂല ഉച്ചക്കൊക്കെ ഇണ്ടാവൂല രാവിലെ കടക്കും കൂട്ടി ആഹ അപ്പൊ ചെയയ്ല അങ്ങനെ ഇ കൊറച്ച് സാമ്പാർ വച്ച
കാണുണ്ട നൽക്കത്തത് വച്ചാൽ മതി
ആഹ് കണ്ടില്ല പിന്നെ എല്ലാർക്കും കൂടില്ല ആയ ചെയ്ട്ടല്ല നീ വൈകുന്നേര ഇപ്പ എന്തതു ഉണ്ടാക്കാാന് റെഡിയ ആക്ക എന്താണ്
അന്ന നേരപ്പ എന്തണ്ട അറിയല്ല എന്ന എൻ്റെ വീട്ടൊക്കം പോകവും മോസ് കൂട്ടന്നിട്ട്
ഒക്കെ മതിീ പോയപ്പോൊ പോവ
ആ നാളെ സ്കൂളിലല്ല അപ്പോൾ കുറേക്ക സ്കൂ തുർക്കണം മുമ്പ് പോയതാണ് അ ആയതാണ് കുഞ്ഞഞ് പോണം വിചാരിക്കണ്ട്
ആഹ ആഹ അവര്പ്പ അവിടമ്മല്ല മണ്ടാ
എവിടെ ആഹ ആഹ ഇവിട മീപ്പൊക്കണ്ട് ആഹ നിങ്ങളടെ അമ്മപ്പും ഒരു പെങ്ങളുണ്ട് അസ്ബന്്രുതങ്ങളും ഉണ്ട് കട്ട
ആ അപ്പൊ എല്ലാരും കൂടി നിക്കുംഏയ്ക്കുരാല്ലേ അപ്പൊ നാളെത്തെ സ്കൂൾ ലീവിന്
പിന്നെ മദ്രസ അല്ലേ ശനി ഞായറും ഞായറാഴ്ച്ച വരും
ആഹ്
അല്ല തിങ്കാഴ്ച്ച വന്നാ മതി ഞായറാഴ്ചഒരു കല്യാണം ഒക്ക ഉണ്ട് അപ്പം അയിന് പോകണങ്കില് രാവിലെ വരണ്ടി വരും
ആഹ് അപ്പൊ ഇന്ന് മദ്രസ് ലീവ് സ്കൂള ഇല്ലല്ല നിങ്ങൾക്ക് അവിടെ കുട്ടികൾക്ക് ആ അല്ല ഇന്നത്തെ ഇന്നത്തെ ലീവ് ഇണ്ടേ മുഹറം ഒബിന്റെമ്പീന്റെ ലീവിന് മദ്രസല്ലല്ല ആയള്ളൂ ആ
ആഹ് സ്കൂളിണ്ട് സ്കൂള് വിട്ട് വന്നിട്ട് പോണംന്നാ
ആഹ്
പിന്നെ അപ്പൊ നിങ്ങളെ പണി കഴിഞ്ഞിട്ടുണ്ടാവല്ലേ തിരുമ്പരും കൂളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല ആദ്യം തൊടയാ
ഭർത്താവ്
ഭർത്താവ് ഇവിടെ ഇല്ല ഗൾഫിലാണ്
ഏഹ് എന്താ പണി
അതുകൊണ്ടല്ല ഇപ്പൾ ഇങ്ങനെ ഫ്രീ ആയി വിളിച്ചട്ടുണ്ട്
അയ് ശരിയാണ് ആഹ് ഭർത്താവിനെന്താ പണീ? ഏഹ് ഏഹ് സൗദിലാല്ലെ. ഉം പിന്നെ എന്തൊക്കെയാ ഇങ്ങട്ട് പൊർത്ത്ക്കൊക്കെ യാത്രക്കെ പോണ ആൾക്കാരാ?
അല്ല, അങ്ങനെ പോവലൊന്നുല്ല. എന്തേലും ആവശ്യങ്ങ്ക്ക് പോവുന്നല്ലാതെ അങ്ങനെ എ പ്പളുങ്ങനെ യാത്രയ്യ്ണ ആൾക്കാരൊന്നല്ല.
അല്ലല അഹ് ചെയ്ലോല്ണ്ട് അങ്ങനെ എപ്പളു യാത്രനോട്‌ അയ്നുള്ളവര് ആഹ് ഇല്ലല്ല ഞങ്ങള് അത്യാവശ്യം എന്തിനേം പോവുന്നല്ലാതാ കുട്ടിളെ ട്ടും കൂടി ഒരു വഴിക്ക്
ആ അഹ് ശെരിയാ രണ്ടു മാസം വെക്കേഷൻ ആയിട്ട് ഒട്ക്കും പോയിട്ടില്ല.
ഓഹ് മ് അങ്ങനെ കൊണ്ടോണ വർത്താക്കന്മാരു അല്ല അപ്പ പിന്നെ നമ്മ ള് പൂതിയെച്ചിട്ടും കാര്യല്ല. ഇഹ് ഇഹ് പിന്നെ അമ്മക്ക് സ്വന്തായിട്ട് കാറും ബസ്സൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കി പോവാ.
പോവാ പിന്നൊര് വണ്ടി വാണം ഇന്നാ പിന്നീം പോവാ.
എന്നാ അതു ഇല്ല. പിന്ന ഇപ്പ ഒരു വണ്ടിയൊക്കെ വിളിച്ചിട്ട് ഇപ്പ എത്രെച്ചിട്ട എല്ലാരേം കൂ ഉം പാ പൂതില്ലായൊന്നില്ല പിന്നെ നമ്മള് അയിന് പൂതി വെച്ചിട്ട് കാര്യല്ലല്ലോ.
ഉം
പിന്നെ വേ ഏഹ് വേറെന്തൊക്കെ? നാത് മാരൊക്കെ വേറെ ക്കെട്ടിചോരൊക്കെ വെര്ല്ണ്ട?
ആ ഓലൊക്കെ വെര്ലക്കെണ്ട്. ഇന്ന് ഇനിയിപ്പ നാളെ ലീവ് ആയതുകൊണ്ട് ഇന്ന് വെര്ണും
ആ ആരെങ്കിലൊക്കെ വരോയിക്ക ഇന്ന് മസ്കൂളും മദ്റസൊന്നു ഇല്ലാത്തോണ്ട് ഉം അവിടെ ഇന്റോ ഇന്റ അനിയത്തിയൊക്കെ വെരുംന്ന് പർഞ്ഞീനി. അയ്ന് പോണതൊന്നും ആയിട്ടില്ല്യ. പോവാന് പറ്റോന്ന്‌ അറീല. വിളിച്ചിട്ടൊന്നുല്ല്യ. ഒറപ്പില്ല്യ പിന്നെഞ്ഞ് ഒരീസം മദ്ർസൊക്കെ മൊടക്കീട്ട് പോണ്ടിയേരും. ഞാൻ ചെലപ്പോ അങ്ങനെ ചെയ്യല് ചെലപ്പെന്തെയ്യും എല്ലാരോടും ചോയ്ച്ചിട്ട് സമ്മതം ചോയ്ച്ചൊക്കെ വരു മ്പത്തിന് ലീവ് കയ്യും.
ചോയ് ചെലപ്പ അയക്കൂല ചെലപ്പ ഇന്നാപ്പല്ലേ പോയത് അങ്ങനെക്കെ പറിം.
ആഹ് ഞങ്ങളും അങ്ങൻതന്നേണ് ഉം ഇന്നാ ചോ ഉമ്മാനോടൊയ്ച്ചാല് ചെൽപ്പ ഇമ്മ നാറഞ്ഞ പിന്ന ഇപ്പ വന്നേ ചോയ്ക്കും പോണ്ട ന്നൊയ്ക്കും ആ അതന്നാ ഭർത്താവ് പറയും പൊയ്ക്ക പറയും മൂപ്പർക്ക് കുഴപ്പൊന്നുയ്യ അപ്പോ ഇപ്പൊ പിന്നെ കുട്ടീണ്ടായത് കൊണ്ട് കുട്ടീന വിട്ട് എല്ലാരും പോകുമ്പോളേ കുട്ടില്ലാഞ്ഞ രസം ഉണ്ടാവില്ല പറിയ മൂന്ന്‌ വയസ്സായ കുട്ടിയ അപ്പാ അഒന്നൂല്യ ഇപ്പ ഇവിടെ ശരിയാവില്ലാ അറിയാ ആ പിന്നെ ഇവരാര് മാരാരേം വരിയാണെങ്കി പിന്നെഓര കുട്ടികളും മക്കളുണ്ട അപ്പപിന്ന ഇതിന്റെ കുറവ അറിയില്ല അവരാരും വന്നിട്ടും ഇല്ല വരാണെങ്കിലൊന്നു ക്കെ പോണംന്ന് വിചാരിക്കണണ്ട് ഇമ്മി ഇപ്പേം ഇങ്ങനെ വിളിച്ച് കൊണ്ട്ക്കണ്ട് വെരണില്ല്യേന്നോയ്ക്കണ്ട്‌ ഉം പിന്നെ ഈ ബസ്സിന് പോണ അല്ലെങ്കി വണ്ടിക്കൊക്കെ എത്ര പോലെ പൈസ ആവും എന്റെ പുതിയാപ്ലാണ്ന്നുണ്ടെങ്കില് ആഹ് കോട്ടക്കല് എവിടെ വീട്
ഇവിടുന്ന് ഞാന് കോട്ടക്കന്ന് വസന പോെ പൂര്യാട്ട്
കുര്യാടാണ് വീടല്ലേ ആഹ് എന്റെ വീട് കുണ്ടൂരാണേ ആ അറിയില്ല കല്യാണം കഴിഞ്ഞക്ക ഇവിടെ ഒയരിക്കുവോ ആ ആഹ് കേട്ട്ക്ക്ണ്
ട്ടിരി കണ്ട കെട്ടിച്ചുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന്
ആട്ടീരിലാ ആ ആട്ടിരി എങ്ങനെയാ മറ്റാ റഹീമിന്റെ ഹോസ്പിറ്റലിണ്ടല്ല അയിന്റെ ഉള്ളക്കുള്ള റോഡിനാ ഏഹ്
അന്ന് കൊറേങ്ങ് പോരണം ഉള്ളക്ക്
ള്ളത് പോണ് മറ്റാ മുസ്തഫ ആ അതിപ്പങ്ങനെ ഇൻക്ക് പേര് പറഞ്ഞരാൻ ശെരിക്കറില്ല ഫൗസിയ മുസ്ത മുസ്തഫ കറിയോ
ആ എന്താ ഓന്റെ ഇനീഷല് എന്താ
പൂച്ചനെ ആട്ടി ഇനിക്കറില ഉം ആണ് ന്നാല് കൊണ്ടാക്കല് ഏട്ടത്യാണ്
ഇവിടന്ന് ഞാൻ കോട്ടയക്ക് പോകല് ഓട്ടർഷളിച്ചാണ്ട് പോകും അല്ലങ്കിൽ ഇപ്പ കൊണ്ടാക്കി തരും സ്കൂട്ടർമല്
ആ
എക്സിഡാണ് മോൻ പോയ്‌ കോട്ടക്കന്നാ
ആഹ
വണ്ടി ൾച്ചാണ് പോവേല്ല എപ്പളെങ്കിലും പോവൊള്ളൂ വണ്ടി ൾച്ച് പോവാൻ ഇുന്നൂറുപ്പ്യ മാണം മൊതലാവുല
സു ആ പിന്നെ ബസ്സ് കാ ടൗണ്ക്ക്ണ്ട് ആഹ അന്നെ അങ്ങാടിക്ക് എത്തിയാ പിന്നെ കൊഴപ്പല്ലല്ലോ
ഉം ഓട്ടോക്ക് വിളിച്ച് പോണങ്കില് ചെലോര് ഇരുന്നൂറ് വങ്ങും ചെലോര് ഇരുന്നൂറ്റി അയ്മ്പും മാങ്ങും
ആ ഇപ്പളങ്ങനെ ഇപ്പള് പോവുമ്പോ അയിനന്നെ കയില് കിട്ട്ന്നത് ഇൻക്ക് ഭയങ്കര വേദനനെന് ഈ വണ്ടില് പൈസ കൊടുക്കുന്നത് ഞാ വിചാരിക്കും വണ്ടി കൊടുക്കാ അന്നേരം കുട്ട്യേക്ക് എന്തെലും വാങ്ങിക്കൊട്ത്താല് നമക്ക്
നിങ്ങളെ സ്വന്തം വീട് മുണ്ടുരാ കെട്ടിച്ച വിടാ ഏ
കെട്ടിച്ച്ക്ക്ണത് ഒയ്യൂര്ക്ക് ഒയ്യൂര്ക്ക് ഒയ്യൂര് ഒയ്യൂര് താന്നാളൂര് അടുത്ത്
കാഞ്ഞാറ ഔടെ ആ ആ് ഒയൂര്ല്ലേ ആ ശരി
പിന്നെ ഒരു മുപ്പത് രൂപ കൊടുത്താണ്ട് വണ്ടിക്ക്ല്ലേ ആ നാട്ടീലിന്റെ ഇത്ത ഏട്ടതി മ്മാന്റെ മു ഏട്ടത്തിന്റെ മോളുണ്ട് അതെ ഞാന് രിസം ഫോട്ടോക്കെ വിട്ടരണ്ട് അപ്പൊ അറിയൊന്ന് നോക്കോണ്ടിട്ടോ എനിക്ക് പേര് ശെരിക്ക് പറയുമ്പള് ഓരോ പേര് വിളിക്ക്ണോണ്ടേ
അതല്ല ഓലെ ഉല്പ്പം കിട്ടണം ന്നാലെ അറിയൊള്ളൂ ഇനീഷല്
ഞാൻ ചോയിച്ചിട്ട് പറഞ്ഞരണ്ട് ഞാൻ വാട്സപ്പ് പറഞ്ഞരണ്ട് നോക്കട്ടെ അറിയോന്ന് അറീല ഉം കൊഴപ്പല്ലാത്ത ഒര് ഉള്ളോട്ടാണ്
അല്ല ഞങ്ങൾതും ഉള്ളോട്ടന്നാണ് റോഡിന്റെ വക്കത്ത് ഒന്നല്ല ചെറിയ റോഡിനാ പോയിട്ട് ന്നാലും വണ്ടിക്കെ പോവുട്ടോ മെയിൻ റോഡ് അല്ലാന്നൊള്ളു
ഞാൻ കൊറെ വട്ടം അങ്ങോട്ട് വന്നിട്ടുണ്ട് കൊറെ ച്ചാണ്ട് വൈയൊക്കെ തെറ്റും ഒരു പിട്ത്തം കിട്ടൂല പ്പോളും ഇന്റെമ്മാന്റെ കുടെ പോക്കും ഇമ്മാക്ക് ഇപ്പോള്ളും ഒരു പിട്ത്തം കിട്ടൂല അങ്ങട്ട് അങ്ങട്ട് അങ്ങട്ട് അങ്ങട്ട് എത്ര
കൊള കൊളത്തിന് കേട്ട്ണോ കൊളം കൊളം
അതൊന്നും എനിക്കറില അങ്ങോട്ടൊന്നും നമ്മക്ക് സ്ഥലം കാണുമ്പള് ആ് സ്ഥലം കാണുമ്പള് ഈ റഹിമിന്റെ ഹോസ്പിറ്റലിന്റെ നേരെ മുന്നില് അപ്പർത്തുകൂട്ള്ള റോട്ടിനാണ് പോവല്ന്നറിയാം ആ അങ്ങനെണ് പോവല്ന്നറിയാം ഉം പിന്നെ വീട്ടിലൊക്കെങ്ങനെ ചെടികളൊക്കെ ഇണ്ടോ
ചെട്യ ആ ചെടിയൊക്കെ ഇണ്ട് ചെടിക്കെ വെക്കാനൊക്കെ സ്ഥലണ്ട് വെള്ളക്കെണ്ട് ഉം ഇല്ല ആ എന്റെ ഹസ്ബൻഡ് വന്നന്ന് കൊറേ ചെടി കൊണന്നച്ച് പോയതാണ് ഒക്കെ പോയിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ട് റോസ്കൊമ്പ്
ആ അത് നമക്ക് വാങ്ങുമ്പോ നല്ല രസല്ലേ എല്ലാകൂടി വാങ്ങും അയിന് ഉം ഉം നമ്മള് നോക്കിട്ട് നമ്മക്ക് ശരിയാവണ്ടേ ഉം ആഹ് ഇവിടെതാ ഇന്റെ ഇമ്മ് അമ്മി നട് ത്ത്നക്കാ ഞാനും എല്ലോട്ത്ത്ന്നും കാണുമ്പോഴൊക്കെ കൊണ്ടോന്ന് കൊടുക്കും പൊർത്ത്ന്നായാലും വാങ്ങി കൊടു അല്ലെങ്കില് ആരെ വീട്ട്ന്നൊക്കൊ ക്കെ ആ ഞാനെന്ത് ചെയ്യും വീടുകളിലൊക്കെ കണ്ടാല് പറ്റുന്നോടത്ത്ന്നൊക്കെ ചോയിച്ചു വാങ്ങും മ്മ് അങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് അവര് കുഴിച്ചിട്ടും പിന്നെ ഇവര് ഉണ്ടാക്കാൻ ആള് ഇണ്ടല്ലോ വിചാരിക്കും പിന്നെ ഞമ്മള് അയ്മ്മക്ക് വല്ലാതെ തണ്ടെ ഇറങ്ങേണ്ട ശ ഇവര് രണ്ടാളും നോക്കും പിന്നെ നാത്തുനൊക്കെ പോയാ പിന്നെ ഞാൻ നോക്കണ്ട് നാത്തൂന്ക്ക് വീട് കൂടി ഒക്കെ ആയിരിക്കണ് അപ്പൊ പിന്നെ ഞാൻ തന്നെക്കെ നോക്കണ്ടി വരും ഓര് വീട് കുടീരിക്കുമ്പോഴ് തന്നെയാണ് ഓല് ഇവിടെ നിക്കണത് വീട്ടില് പ്രശ്നായിട്ടേ അപ്പൊ
ഓള് ആടെ തന്നെ ആരുക്കോ
താന്നൂര് ഞങ്ങള് അങ്ങാടിന്റെ ഒക്കെ അട്ത്ത് താന്നൂരന്നെ ആ രണ്ടാളുണ്ട് ഒമ്പതാം ക്ലാസ് പഠിക്കണണ്ട് ഏഴാം ക്ലാസ് പഠിക്കണണ്ട് അപ്പൊ ഞങ്ങള് ഇവിടെ അങ്ങാടി തന്നെ ഓർക്ക് വീട് എടുക്കുന്നുണ്ട് ഇപ്പ അടുത്ത് തന്നെ കൂടിരിക്കും ഈക്കാരം പണിയൊക്കെ കയിഞ്ഞ് ഒക്കെ റെഡിയായിട്ട് തൊടക്കലും മുറലൊക്കെ ഇട്ട് ക്ലീന് ആക്കി ഇട്ടിരിക്കാണ്
അടിച്ചതും തുടക്കലും കഴിഞ്ഞാ
ആ അതൊക്കെ ഓള് കഴിഞ്ഞ് ഓളൊക്കെ നാത്തുനും ചെയ്തു
പിന്നെ അടുക്കള പണി ആ
പിന്നെ തിരുമ്പനെ
ആ ശരി ആള് ഇള്ളോണ്ട് പിന്നെ സുഖമാണ്
ആ അങ്ങനെ ഓരോന്ന് ഓരോന്ന് അങ്ങനെയുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ അവളും ഓൻ്റെ കുട്ടിയും കൂടി കുളിക്കാൻ കേറിയിട്ട് ഞങ്ങൾ കുട്ടീനെ വല്ല ഒപ്പം വിട്ട് ഹ പിന്നെ അത് വരൊക്കെ അപ്പൊ ഇനിക്കൊന്ന് എന്തെങ്കിലും ചെയ്യല്ലോന്ന് വിചാരിച്ച് മ്മ് ആ ശരി എന്ന ആയിക്കോട്ടെ എന്നാ ശരിട്ടാ മ്മ് എന്നാ പിന്നെ വിളിക്ക
ഓക്കെ ഓക്കേ